പ്പൊ കേക്ക്ണ്ടോ
കേൾക്ക്ണ്ട് എന്തൊക്കെണ്ട്?
നല്ലന്നെ സുഖം മക്കളൊൺന്നോ?
മക്കളൊന്നിട്ടൊന്നില്യ. വന്നാ സ്കൂളില്യല്ലോ?
ആഹ്‌
ഉം ഉം. എന്താ വൈകുന്നേരം എന്തൊക്കെയ സ്പെഷ്യലൊക്കെണ്ടാക്കല് ചായട്ച്ചോ?
ചായ കുടിച്ചില്ല, സ്പെഷ്യല് അങ്ങനൊന്നുല്ല. എന്തെങ്കിലൊക്കായിട്ട് ണ്ടാക്കും. പഴം വാട്ടേ.. അങ്ങനെന്തെങ്കിലപ്പോ പയം വാട്ടിയതോ അങ്ങനെന്തെങ്കിലൊക്കായിട്ട് ഇണ്ടാക്കും.
ആങ്ങനെ.
ഉം ങ്ങളെന്താ ണ്ടാക്കല്?
അല്ല, സ്പെഷ്യല് ചെൽപ്പ എത്തേങ്കിലൊക്കെണ്ടാക്കും. ഇന്ന്പ്പോ. ചെറ്യേ മൈസൂർപഴം കൊണ്ട് എന്തെങ്കിലൊക്കെണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്ക. പയം പൊരിയല്ലേ?
ആഹ്‌
മൈസൂർ പയം കൊണ്ട് നല്ലോ ഒട് ച്ചാണ്ട് ഇണ്ടാക്കൊല്ലൊ?
മൈദകട്ട് അങ്ങനല്ലേ?
ഉം മ ആ മൈദ ഇട്ടാണ്ട് ഞാന് ഗോതമ്പ പൊടിയാണ് ഇടല്. ഉം മൈദ അങ്ങനെ ചെൽപ്പ് കൊർ അധികും യൂസയ്യല് ഗോതമ്പ പൊടിയാണ് മൈദ വല്ലാതെ യൂസയ്യല്. ഈ കേക്കൊക്കെ ഇണ്ടാക്കുമ്പം യൂസെയ്യുള്ളൂ മൈദ ഹലോ ഹലോ ഹലോ ഹലോ